ഹലോ ആഹ്.
ഇണ്ടോ?
ഏഹ്.
കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേക്കണ്ട്.
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങ
ഒക്കെ നല്ല വിശേഷം.
ഫുഡ്‌ കഴിച്ചോ?
ആ ഭക്ഷണം ഒക്കെ കഴിച്ചു.
സ്പെഷ്യല്
ചോ ചോറും ക്‌ മീൻകറി.
എ അവിടുന്ന് വീട്ടിൽന്ന് തന്നെ ഉണ്ടാക്കിയതാണോ?
ആഹ് വീട്ടിണ്ടാക്കിയതാ.
ഓ ഇന്ന
ഏഹ്?
നിങ്ങളാണോ കുക്കയ്യില്.
കുക്കയ്യില് ഞാനന്നെ ഞാനന്നെ വീട്ടമ്മ.
ഓ ഓ ഓ ഏ മയ ഇണ്ടോ?
മയ വരുന്നുണ്ട് ഇപ്പന്ന് അമർച്ചുണ്ടായി ഇപ്പച്ചന്ന് വരുന്നുണ്ട് മയ.
ആഹ് ഇപ്പോ നല്ല മയക്കാലാണല്ലോ അവിടെ ഭയങ്കര പ
മഴക്കാല അവിടെന്നെ പെരും മഴയാണ് ഇന്ന് രാവിലെ മഴ പെയ്ത് അന്നേരം ഫുുള്ളായിട്ട് മയേനി.
ആഹ് അതെ അതെെ.
ആഹ് ഇന്നപ്പോ രാവിലെ പെയ്ത് ചോർന്ന് ഒന്ന് വെയില് പൊന്തി.
ആഹ് അതന്നെ ആഹ് അതന്നെ ഇന്ന് രാവിലെ നല്ലൊരു ഓല ചുണ്ടായി നല്ലൊരു വെയി ഇപ്പോ പിന്നേം മയ ഇന്നല തുടങ്ങിയിട്ടുണ്ട്.
ആഹ് മഴ വരുന്നിണ്ട് ഇപ്പള്.
ഉം ഉം. ഉം പിന്നെ നിങ്ങക്ക് ഏഹ് ഒഴിവ് സമയങ്ങള് നിങ്ങള് എന്താ ചെയ്യല്?
ഒയിവ് സമയങ്ങളിൽ നമ്മള് വീട്ടിലെ പണിയൊക്കെ അങ്ങനെ എടുക്കും അല്ലാത് ഒന്നും ബിസിനസ്സൊന്നില്ല. ആഹനെ ആഹ് അഹനെ രണ്ടണിഓളം ട്ക്കാണ്ടാവും
ഓഹ് ഹ് ഹ് മൂവിസ് ഒന്നും കാണാറില്ല മൂവീസ് ഒന്നും കാണാറില്ല
ഇല്ല ടി വി ഒന്നുല്ല
അല്ല ഫോണ്ന്ന് ഫോണ്ന്നൊക്കെ നമ്മള്
ആഹ് അത് ഞമ്മള് ഇപ്പൊ ഈ ഇതിലായോണ്ട് അങ്ങനെ ഒരു സ്വയ്ല് അല്ലേ ഇപ്പൊ ഇതുമാരു സ്വയലായി കൂടില്ലേ അപ്പോ പിന്നെ ഇങ്ങനെള്ള ഒരു സൊയലായ്ല്ല ആഹ് ഫ്രീ ടൈമില് ഇത് മ്മക്ക് സൊയിലായി വരും അല്ലാത്തപ്പോ നമ്മള് വീട്ടിലാരോ- ജോലി ട്ക്കും
ഉം ഉം മക്കളൊക്കെ എന്ത് ചെയ്യുന്ന്
ണെ ഒരാള് അങ്കനവാടിയിലും മൂന്നാള് സ്കൂളും പോകും
ഓഹ് അതാവുമ്പോ സുഖായില്ലല്ലേ
ആഹ് അപ്പൊ നമുക്ക് ഫ്രീ ടൈം ഇപ്പോളാണ് പതിനൊന്നണി മുതൽ മൂന്നണി വരെ ഫ്രീ ടൈമ് ആണ്
ആഹ് അതെ അതെ അതെ അതെ
വീട്ടിലുള്ള പണി നമ്മള അങ്ങനെ ട്ക്കും അതിനടീ ഫോൺ വിള്ച്ചും പിന്നിട്ക്കും
വരുമ്പോ ഈവനിങ് സ്നേക്ക് ഒക്കെ ഉണ്ടാക്കോ
ഇല്ലല്ല അയാ അങ്ങനത്തൊന്നും അറിയില്ല
ഓഹ് ഓഹ് അപ്പൊ നിങ്ങ പുറത്ത്ന്ന് വാങ്ങലാണോ പറതിവ്
പുറത്തുന്ന് ഫുഡന്നങ്ങനെ കൊണ്ടരിലില്ല എപ്പളെങ്കിലും ഒക്കെ എന്ന്നെങ്കിലും വാങ്ങും പ്പളേം കൊണ്ടുവരു അല്ലാതെ സ്ഥീരപരിപാടിയൊന്നില്ല ഏഹ് വീട്ടിലും ഉണ്ടോ അങ്ങനത്തെ ഫുഡ്‌ ന്ന അറിയില്ല ഓര് സ്കൂൾട്ടന്നാ മിച്ചറോ വർത്തയ്ക്കെ അല്ലെങ്കി ചായക്കരു കടി കൊട്ക്കും അല്ലെങ്കി ല്ലങ്കി ചോറ്ന്നും അല്ലെങ്കിൽ ചക്ക പോത്തൊണ്ടാവും ഒന്നും അങ്ങനെ കണ്ട്
ച്ചക്ക ആവുമ്പോ നല്ലതാണ് ഹെൽത്തൊക്കെല്ലേ നല്ല പ്രോട്ടീനൊക്കെല്ലേ
ആഹ് അങ്ങനെ തിന്നും അല്ലാതെ ഏഹ് ആ വീട്ടുള്ള തന്നെ
ഓ അവ്ടെ കൃഷി ഐറ്റംസ് ഒക്കെ ഉണ്ടാവോയിക്കാരല്ലേ
കൃ കൃഷി ഇബഡല്ല ഞങ്ങടെ ചുറ്റുവശക്ണ്ട് പിന്നെപ്പോ പൂളി തൊക്കെ എല്ലാരും നിർ ത്തിച്ചി അത് ഈ പന്നി ശല്യപ്പെടുത്തിട്ടെ
ആഹ് അതെ അതെ അതെ
പൂള ക അങ്ങനത്തെ ഏഹ് ഇതോ അങ്ങനത്തെ ഒന്നും കൃഷി ചെയ്യല്ല ഇപ്പൊ
ആഹ് ഇപ്പൊ അയ്ന്റെ ഇതാണല്ലോ
ആഹ് പന്നികള് ന്നാല്ല എല്ലാ പന്നികളാണ് രാത്രി ആ പന്നികള് ആകെ നര്ത്തിടു ആക്കാടെ
ഓഹ് ഓഹ് ഓഹ് ട്രാവലൊക്കെ ഇഷ്ടാണോ
ഏഹ് പ്രാവിനെ
ട്രാ ഏഹ് നിങ്ങള് ട്രിപ്പൊക്കടിക്കലുണ്ടോന്നൊയ്ക്ക
ആഹ് ആഹ് ഇല്ല അങ്ങനത്തെ തോന്നില്ല
ഇല്യാ
ഞാൻ പ്രാവ്ന്ന കേട്ടെ ട്രിപ്പ്‌ ഒന്നും പോവേല്ല
ഓഹ്
ട്രിപ്പ് ഒക്കെ പോവണെങ്കി നമ്മള് വിചാരിചീല്ലാറെമൗണ്ട് ങ്ങനെ മാണം
ആഹ അത ആണ് എന്നാലും അസ് തരൂലേ
ഓ കാ ആട് മദ്രസ് ബസ്സിന്റെ ഇസ മറ്റേത കാെ ആട ആവുമ്പോളേ പെരേലെ ചെലവും ഫോണക്ക് നെറ്റ് കേറ്റ്ണ് ഗ്യാസ് ഇതൊക്കെ ചെലവല്ലേ?
ആ അതെ അതെ നമ്മക്കൊരു പണി ണ്ട് ന്ണ്ടെങ്കി നമ്മള് ബാക്കി ള്ളോലെ. കാലൊന്നും പുട്ച്ചണ്ടീ ആവശ്യ ഇല്യ ആഹ. ആ അതെ അതെ.
അല്ലാതെ അങ്ങനെ തോനെ പൈസ ഒന്നുല്ല ആകെ ആയിരുർപ്പ്യ കൂലി അല്ലെ ഉണ്ടാവ അപ്പൊഅയിന്റെ വണ്ടി എണ്ണ ട്‌ച്ചും മാണം.
ആഹ അതെ.
മ് അങ്ങനെ പാടാണ്ട്. ഓ പൈല് സ്ഥിരം പണിലൈ അയിന് കൈക്ക് ആകെ പുയ്യാങ്കുത്തിന്റെ ഒര് അസുഖാണ്. അപ്പൊ രണ്ടീസം പോയാ നാ ലിസ്തിന് പോവാൻ കജൂല.
അപ്പൊ ഹോസ്പിറ്റലെ ഒന്നു പോകാറ
കൊറേകാണിചീന് കാണിച്ചിട്ട് ആ പിന്നെ ആ പണി ഒഴിവാക്കണം എന്നാലേ ആ മാറി പോവുള്ളൂ ന്നർഞ്ഞ്. അങ്ങനെ ഇങ്ങനെ പർ ഇങ്ങനെ പോവ അഹ്പ്പ കാണിച്ചാൻ പോവാ അപ്പൊ കാണിച്ചുമ്പോ സുഖംണ്ടാവും പിന്നെ പണിക്കോ നാലീസം കൈഞ്ഞാ പിന്നെ അതേമാരി ക്കണ്ടാവും.
അ ശരീരത്തിന്റെ പ്രകൃതിയെക്കരം.
ആ അതെ അതെ അതെ അത ഈ ചെലോൽക്ക് ഇണ്ടാവേയ്.
ആഹ അതാണ് മാറി ഇപടെ ഇമ്മാ ഇണ്ടായിനി ഇമമാക്ക് മാറി പോവാതെ പിന്നെ അങ്ങനെ ഇണ്ടായി ഉണ്ടായി പിന്നെ അത് ഉമമാണ്ട് മെരിച്. അതോണ്ട് മരിച്ചതല്ല പുയാകുത്ത് ഉമ്മാക്കുണ്ടാവും മാറും ഉണ്ടാവും മാറുംണ്ടാവും ഒറങ്ങനേയ്ന്ന്.
ഇമ്മ പിന്നെ അട് കളേയ്ന്നാണ്ട് നീങ്ങ്യാരെ മ്മാക്ക് കൊറേ മാറിപ്പോയത്.
ആ അതെ അതെ അതെ ഈ ചീഞ്ഞ വെള്ളക്കെ തട്ട്യാല് ന്നായിട്ട് ചീയുന്ന്. ട്ട് അത് നല്ലോസ് പി റ്റലില് പോയി അതിനെയുള്ള സു മരുന്നൊക്കെ വെച്ച് കെട്ടിയാല്.
ആ അങ്ങനെയൊക്കെ ആ സുഖാവോ ആയിനു. പ്പ അങ്ങനെ പോവൂല അ ഇവിടെ ഗവൺമെന്റ എവടേ കാണിച്ചും അപൊര് മരുന്ന്ട്ടും.
ആ അതിനുള്ള തുള്ളി മരുന്നൊക്കെ ഉണ്ടല്ലോ.
ആ അങ്ങനത്തെ എല്ലാ മെന്ന്ക്ട്ടോ അത്ങ്ങനെ വരല് ഉറ്റിച്ചാ പൊവ്പ്പു ളോട്‌ത്തക്കഅങ്ങനെ ഓൽ മെറ്റൊക്കെ കിട്ടും.
അതെയതെ അത് മറ്റൾക്കൊക്കെ നല്ല പകരും മ്മേ വേഗം.
അങ്ങനെ അയിനോട് അങ്ങനെ യ്യുംഅവ്‌ടിം കാണിച്ച മെര്ന്ന്ട്ടും ആ മെര്ന്ന് കുടിച്ചു തേക്കും നാലീസൊകെ ഒണങ്ങും പിന്നീം അതേ മരി കൊക്കെ പോവും.
ആ അതെ അതെ അ വീണ്ടും വീണ്ടും അങ്ങനെ വരും.
ആ പിന്നി പിന്നീം ഇങ്ങനെ ഇത് വന്നോണ്ട് ക്കാണേ
അത ആയുർവേദത്തിലു ഉണ്ട് മരുന്ന് നമ്മള് അതിന് പോയാ അതിനൊര്
അയിന് ഇന് അങ്ങൻത്തെ ഒരു വലിയ താല്പര്യൊന്നില്ല ഉം ഓര് ഓരോരുത്തർക്കുണ്ടാവല്ലോ ഓരോ താല്പര്യങ്ങള്. ആ അങ്ങനത്തെ ത ര് അത് മെരിച്ചോളന്റെ പൊണ്ടാവുന്ന് അറിപ്പന്നോട്. ഹ് പിന്നെന്താ വർത്താനം.
തലെ ഇങ്ങനെ ഗുണമായ
യപ്പൊ പ്പെയ്യും സാധ്യത.
പെയ്തൊണ്ട് ഇക്കാണ് തായോണ്ട് മയആയോണ്ട് പോക്കൊന്നു ഓ ഓ പൊറത്തേക്ക് ഒന്ന എറങ്ങാനു കഴില്ല മഴ ആഴോണ്ട്
ആ മയെ പൊറത്ത് കഴിഞ്ഞ് ഇഞ്ഞി കുട്ടിനെ കൊണ്ടരാൻ പോവാനായി മൂന്നണി ആയാല്
ആ അതെ അതെ
പിന്നെ അയ്നെ കൊണ്ടന്ന് പിന്നെ അയ്ന് വെള്ളം ഉണ്ടാക്കി കൊടുക്കുമ്പത്തിന് മറ്റേറ്റി വരും അയിന ആയിറ്റ വന്ന ഒന്ന് ഒന്ന് കൊളത്ത്ങ്ങക്ക് മണ്ടു അയിന് തെരഞ്ഞ് നടക്ക ഇവടെ കൊറച്ച് കൊറച്ച് പോവാണ്ട് കൊളത്ത്ക്ക് ആ കൊക്ക് പോവു ഈ കുട്ടിയൊറ്റക്ക് പറഞാണ് കേക്കൂല എല്ലാരും അ അങ്ങനെ ഒന്നും അറിയില്ല മിഷീനടി ഒന്നും അറിയില്ല ഇതുവരെ മിഷീ ഷീൻ അടിച്ച് നോക്കിയിട്ടൂല്ല
ഓ അതൊക്കെ നല്ലൊരു ഇതേനി
ഉം അയിന് അയ്നോടൊരു താല്പര്യം തരെ വന്നീല്ല മെഷീൻ അടിക്കാനൊന്നും
കുട്ടികൾക്കന്നെ നമ്മുക്ക് ആവശ നമ്മളെ മക്കൾക്കന്നെ ആവശ്യത്തിന് അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ മ്മക്കടിക്കാം ആ അതെ അതെ അത് പഠിച്ചാ നല്ലരുതേനിം
ആവൊ എനിക്കല്ല പൂതിയൊക്കെ ഉണ്ടയ്നി അയിന് ചവിട്ടാ കഴിയിണില്ല ഞാൻ ചവ് ബേക്ക്ക്ക് മുന്നിക്ക് ചവ്ട്ടോന്നെ ബേക്ക്ക്കാ പോണ് പിന്നെപ്പ വേറെള്ളാല മെഷീൻമല് പ്പ അങ്ങനെ ചവ്ട്ടായ്ക്കൂലല്ലോ
ആഹ് ഞമ്മള് വീട്ടില് ഒരു സാധനം വാങ്ങി നിന്നണ്ടെങ്കിൽ നല്ലൊരു ഇതായിന്
ചവിട്ടോക്ക അങ്ങനെ പഠി ച്ചോ ഏ ഇന്റെ മൂത്തച്ചിക്കറി മൂത്തച്ചി അങ്ങനെപ്പ ചോട്ടി പഠിച്ചു ഇപ്പൊ ശരിയായി
ഓ ഓ ഓ നല്ലൊരു ഇൻകം ഇണ്ടാക്കുന്ന ഒരു ഇതേനിം
ആഹ് മെഷീൻ അടില്ലേ. അനക്കറിയോ മെഷീൻ അടിച്ചാൻ?
ആഹ് ഞാൻ ഫാഷൻ ഡിസൈനി ചെയ്യുന്ന ഒരാളാണ്
ഏഹ്
ഞാനീ അവിടെന്നെ വർക്ക് ചെ ഏ എം അല്ല പഠിച്ച്ന്നടുത്തന്നെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ആ വർക്ക് ചെയ്തോണ്ടിക്കയാണ്പ്പളും
ഏഹ്
അപ്പൊ നമ്മക്കായിട്ട് ഇതരു വരുമാനം ഉണ്ടാക്കാം വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യ ട്ടില്ല എവിട്ക്ക് ആ എങ്ങട്ട് പോവാണലും നമ്മക്ക് ആ പൈസ എടുത്ത് പോയാലും മതി
ആഹ് അങ്ങനെ പൈസ കിട്ടാണെങ്കി സുഖേയ്ന് ഉം അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കായാണ് സുഖേയ്നിം നമക്കയിന് വീട്ന്ന് പോവാൻ കഴിയൂല്ലേ ചെറിയ കുട്ടികള് പെരേക്ക് വരണോണ്ടേ
ആഹ് വീട്ട് വെച്ചന്ന ഞമ്മക്ക് ഇണ്ടാക്കു ചെയ്യാ നമ്മള് ള്ള ആൾക്കാര് ആൾക്കാർക്ക് ഞമ്മള് ഇങ്ങനെ അടിച്ച് കൊടുത്തണ്ട് പൈസ മാങ്ങിയാലും മതിയല്ലോ
ആഹ് അങ്ങനെയാലും മതി
ആ ഇന്നാലും ഞമ്മക്ക് കുറേ വരുമാനം ഉണ്ടാക്കാം ആ അതെ അതെ ഇത് ബാക്കിയുള്ള ചോദിക്കുമ്പോ അവർക്കെന്തോ ബുദ്ധിമു ദ്ധിമുട്ടായിരിക്കും
ആ പ്പ അട്ച്ചാ കൊണ്ട് കൊടുക്കുമ്പോ ഓലറിം ഇപ്പൊയിവില്ല ഒഴിവ്ണ്ടാകുമ്പ കൊണ്ടരേനിം അറിം
ആഹ് അതെ അതെ അതെന്നെ
അങ്ങനെയൊക്കെ ഇണ്ട്
അപ്പൊ ആ അപ്പൊ ഞമ്മള് പഠിച്ചാ മ്മക്ക് നല്ലതാണ്
ആഹ്
ഉം അങ്ങനെ കൊറെ ഓപ്പർച്യൂണിറ്റിസ് ഓപ്പർച്യൂണിറ്റി ഇണ്ടല്ലോ
ആ ആ
വീട്ട് ഇര്ന്നാണ്ട് എന്തെക്കോ ജോബക്കെ ചെയ്യാ മുക്ക്.
ജോബുകളൊക്കെ ചെയ്യാം അയ്ന് നമ്മക്ക് ഈ കുട്ടികള സമയം എങ്ങനെ ആവുമ്പളേ
ആ അവര് സ്കൂളിൽ പോയ നമ്മള് പിന്നെ ഫ്രീ
ആ ഫ്രീ ടൈം ആയി ആ സമയത്ത് എന്ത് ജോലി ആയാലും അങ്ങെ ചെയ്യായിര്
ആ അതെ അതെ. അപ്പൊ പിന്നെ ഞമ്മക്ക് റിലാക്സ് ആവാല്ലോ
എന്നാ ഓക്കെ.
ആഹ് എന്നാ ശെരിട്ടോ.